ആഹ് ആഹ് സുഖം തന്നെ
ആഹ് സുഖാണ്
ആഹ് പിന്നെ ഫുഡ്ക്കെ കഴിഞ്ഞാ
ഫുഡ് കഴിച്ചില്ല കഴിക്കാനാവ്ണൊള്ളു ഫുഡൊക്കെ റെഡി ആയിണ്.
ഓഹ് അത് ശെരി ആഹ് ആഹ് പിന്നെ വേറെന്ത്ണ്ട് മഴഴുണ്ടോ
ആഹ് മയ മയ നിന്നു അൽ നല്ല ഇടിമഴെ ആയിരുന്നു. ഇടിമിന്നലും ഉം ഇപണ്ട് നിന്നിട്ട് റ്റൊള്ളൂ ഇങ്ങള ഔടെ മഴണ്ടോ
ഒഹ് ഓഹ് ഇവടെ മഴ ഇച്ചിരിയുണ്ട് ഇപ്പം കൊറവുണ്ട്
ഓക്കെ ആഹ്
ഉം
മഴ ആയാലും കോയപ്പല. ഇടി മിന്നലെ ഏറുമ്പെളെല്ലേ പേടി.
ആഹ് ആഹ് ആഹ്
ഇപ്പ മിന്നല് പറ്റി ഇപ്പൊം മിഞ്ഞാന്ന് നാല് പേര് മര്ച്ച് മരണപ്പെട്ടല്ലോ
ഓഹ്
അല്ല കൊറേ ആൾക്കാർ അങ്ങനെ മിന്നൽന് പോവും പക്ഷെ ഇത് ഓല് യാത് അത്ര ഇതൊത്ക്കെ കഴിഞ്ഞ് നല്ലൊരു ഇതായി പോയതായിര്ന്നല്ലോ. എൻജോയ് ചെയ്യാന്. പ്രതീക്ഷിക്കാത്ത മരണ
ആഹ് ആഹ് ആഹ്
മഴ എറിയാലും ദോഷാണ്
ആഹ് ആഹ് കൊറേ നാള് ചൂടായിരുന്നു.
ആഹ് ചൂടായിരുന്നു അപ്പോ ഒരു മാറ്റം.
അഹ്
മഴ പെയ്തോണ്ട് ഒര്താണ്
ആഹ് ആഹ്
ഫുഡൊക്കെ ആയോ
ആഹ് ഫുഡൊക്കെ ആഹ് ഫുഡ് കഴിച്ചില്ല ആയി.
സമയായി കുട്ട്
ആഹ് ആഹ് സമയം വെച്ച് കഴിഞ്ഞങ് കഴിക്കും ഒമ്പ മണി
ഓക്കെ ആഹ്
ഓഹ് ഓഹ് പിന്നെ കുട്ടികളൊക്കെ എത്രയിലാ
കുട്ടികള് വെൽത് എട്ട്ലാണ്.
ഒഹ് ഓഹ്
രണ്ടാമെത്തേത് രണ്ടാം ക്ലാസ് ക്കാണ് ഇനി ഉം സ് കൂളൊക്കെ തൊർക്കാറായി പെര്ന്നാളും സ്കൂളൊർക്കാനും ഒക്കെ ഒരുമിച്ചാണ്.
ഒര്മിച്ചാണ് പിന്നെ ട്യൂഷൻ ഉണ്ടോ അതൊ തനിയെ തന്നെ
ഏഹ് ഹേ ട്യൂഷന് ഇപ്പം വിചാര്ച്ചിട്ടില്ല്യ
ഓഹ് ഓഹ്
എട്ടാം ക്ലാസ്സിലാണ് ഇഞ്ഞ്.
ഓൺ ചെലപ്പം നോക്കും അല്ലെ.
ആഹ് ട്യൂഷൻ എതായാലും കുട്ടികൾക്കൊര് ആവശ്യാണ് ഒനെ സ് ക്കൂൾള് അത്ര ഇങ്ങട്ട് ശ്രദ്ധ ആവില്ലല്ലോ ഓല് ശ്രദ്ധ ചെയ്താവില്ലല്ലോ അപ്പൊ ട്യൂഷനാകുമ്പ കൊർച്ചൊരു മെച്ചം കൂടി ഇണ്ടാകും.
ആഹ് ആഹ്
അതെ
ആഹ് ആഹ്
പ്പത്തെ കാലത്ത് ട്യൂഷനും വാ പിന്നെ വ നിർബന്ധാണ്
ആഹ് ആഹ്
ട്ടികൾക്ക് പഠനത്തിൽ മെച്ചപ്പെട്ത്താനും ഇന്നൊക്കെ ട്യൂഷനൊക്കെ അത്യാവിശ്യാണല്ലോ
ആഹ് ആഹ് ആഹ്
ഓ
പിന്നെ സ്കൂള് പിന്നെ ബുക്കൊക്കെ വാങ്ങിച്ചോ അതോ ഇനി
ആഹ് ബുക്ക് ബുക്ക് ക്കൊക്കെ വാ പിന്നെ വാങ്ങ് ബുക്ക് കിട്ടീട്ട് യൂണിഫോമും തൊക്കെ കിട്ടീണ് ഇസ്കൂൾന്ന് അപ്പൊ ഞാൻ വാങ്ങീണ്
ഓഹ് ഓഹ് ഏഹ്
ഇനിയിം ഉം ഇനിയുണ്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻണ്ട്
ആഹ് ഇണ്ട് ഉം അമ്മക്ക് ബുക്കക്കെ ഇനി വാങ്ങിക്കണം ബുക്കിന് അട്ത്ത ആഴ്ചയാ
ഓക്കെ ആഹ് ദിവസം ആഹ് ഇനി പ്പൊ രണ്ടാഴ്ച ന്റെ ഉള്ളിൽല്ലേ
ആഹ്
പെര്ന്നാളും ഇതൊക്കെണ്ട് ഒ ക്കെ ഒരുമിച്ചാണ് സാമ്പത്തികായിട്ടും ഒക്കെ ഇതാണ് പ്പൊ എല്ലാർക്കും നല്ലൊരു സംഖ്യ നല്ലൊരു സംഖ്യ വാണം
ഓഹ് ഉം സ്കൂള് തൊറക്കുമ്പ അല്ലെങ്കിലും കൊറെ വേണവല്ലോ പൈസ വേണ വല്ലോ
ആഹ് അതെ പിന്നെപ്പൊ അങ്ങനെയൊക്കെ
പോന്ന്
ആഹ്
ആഹ് ആഹ് ആഹ്
ഇപ്പൊ പെരുന്നാൾക്ക് ഡ്രസ്സ് എടുത്താലും പെ ചെറിയര്ന്നാൾ കയിഞ്ഞേ പറഞ്ഞിട്ട് കാര്യല്ല കുട്ടിയക്ക് വലിയ വലി പെരുന്നാക്കും പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേണം അയലോക്കത്ത് വാങ്ങിയാലും അവർക്ക് അതാണല്ലോ ഇപ്പത്തെ സിസ്റ്റം ഓൽക്ക് വാങ്ങീണ് ഓൽക്ക് വാങ്ങീണ് ന്ന് പറഞ്ഞാൻട്ട്
ഹ ഹ ഹ കൊഴപ്പാക്കും
ആഹ് അതെ അപ്പം അതൊക്കെ നല്ല വാണം
ആഹ് ആഹ് ആഹ്
നമ്മളെ കാലത്തൊക്കെ പിന്നെ നമ്മക്ക് മതീന്ന് പറഞ്ഞാ അത് മതിയാർന്നു അത്രേള്ളൂ ഇപ്പത്തെ മക്കക്കത് വാങ്ങിച്ചേ പറ്റുള്ളൂ
ആഹ്
ഇനി ഇപ്പൊ ഫോൺ ആയാലൊക്കെ അങ്ങനന്നെ കുട്ടിയാക്ക് ദുരുപയോഗ ആണല്ലോ എല്ലം കൊണ്ടും
ആഹ്
ഫോണ് ഇപ്പോ ക്കെ ഇതായിട്ട് വാങ്ങി വെച്ചിട്ട് ഒരു മോൻ കാട്ടിയെങ്ങള് കണ്ടില്ലേ
ഓഹ് ഫോൺ വാങ്ങിച്ച് വെച്ചാ പിന്നാ പെണങ്ങി അങ്ങ് പോകും അല്ല പിണങ്ങി പോയല്ല പിന്നെ കിട്ടി എന്തായാലും
പിന്നെ അമ്മളന്നെയാണ് കുട്ടിയാള വഷളാക്ക്ണത്
ഏഹ്
നമ്മള് അമ്മമാര് കുട്ടിയാള വഷളാ
അതെ അതെ അത് ഈ ഇങ്ങനെ മറ്റേത് കാര്യംന്ന് വെച്ചാ ഫോണിൽ കൂടെ അല്ലേ ഹോം വർക്ക് ഒക്കെ വ വരുന്നത് അതുകൊണ്ട് കാണിക്കാനും ഇരിക്കാനും ഒക്കത്തില്ല
ഹോംവർക്കൊക്കെ വര്ണ അയ്ലാണല്ലോ പിന്നെപ്പോ ഭക്ഷണം കഴിക്കാന് ഒ - ക്കത്തിനും നമ്മള് ഫോണണ് കൊടുക്കാല്ലോ മക്കക്ക് ഇത് ഫോൺ തരാത് കൈക്ക് ഫോൺ തരാന്നർഞ്കാട്ട് അപ്പൊ പിന്നെ നമ്മളെ കുട്ടികള് എന്ത് ചെയ്താലും നമ്മളെന്നെ ദുഖിക്ക്‌ണ്
ആഹ് അതെ ഭയങ്കര പാടാണ് ഇത് അടിക്റ്റായി പോയാ ഭയങ്കര പാടാ പതുക്കെ പതുക്കെ
പിന്നെങ്ങട്ട് മാറ്റി കിട്ടാൻ കഴിയൂല
പിന്നെ പതുക്കെ പതുക്കെ മാറ്റിയെടുക്കാൻ പറ്റൂ
അതെ നമ്മളെ കണ്ണിനായാലും തലക്കായാലും ബ്രെയിനൊക്കെ
എഫക്ട് ചെയും ഇത് വലിയവർക്ക് തന്നെ ഭയങ്കര പാട അടിറ്റായ
ആഹ് വെലിയവർക്ക് തന്നെ പാട ഇപ്പൊ ണീച്ചാന് ഓല്ന്നാണത് തന്നെ ഉമ്മമാര് ഇങ്ങള് കാണ് ണണ്ടല്ലോ പിന്നെന്താ ഞങ്ങക്ക്ന്ന് പറിയും
ആഹ് ഹാ
നിങ്ങളൊക്കെ പോ
ഹ് ഹ് ഹ
ഫോൺമലല്ലേ ഞങ്ങളും കളിക്കപ്പ ടീച്ചർമാര് രും അങ്ങനെ ഒക്കെ ഫോണ്ക്കാണല്ലോ ഏത് കാര്യം വിട്ണ്
ആഹ്
അത മക്കക്ക്‌ ഫോൺക്ക് വിട്ടിട്ടേതേ ഉള്ളൂ കാരണം ഓല്ക്ക് പറഞ്ഞ സ്കൂൾന്ന് പറഞ്ഞാ ഒന്ന് പറഞ് അത് ഓർമ്മല്ല പിന്നെ വീട്ടിലെത്തിയാല് പിന്നെപ്പോ ആ കൊറോണ വന്ന ഇതിലാണ് അതൊക്കെ ഒരു ഫോൺ നിർ- ബന്ധായത് എല്ലാർക്കും അത് വരെയും ഫോണ് അവിടെയും ഇവിടെയും ഒക്കെ ഉള്ളായിരുന്നു
അതെ അതെ ഉം
ഏതായാലും എല്ലാം നമ്മള്
ശ്രദ്ധിക്കണം
ശ്രദ്ധിക്ക അത്രയേ പറയാൻ പറ്റൂള്ളൂ ഇപ്പത്തെ കാലത്ത്
ഇപ്പൊ അതെ എന്താ എട്ടിലും എട്ടിലും രണ്ടിലുവാ
ഓക്ക് എന്റെ മാതി
ആഹ് അത് തന്നെ പിന്നെ ഫുഡ് ഒക്കെ കഴിക്കാൻ കൊഴപ്പവില്ല
ആഹ് ഇല്ല
എള എളയ ആൾക്ക്‌ കൊഴപ്പവില്ല
ഇല്ല കൊഴപ്പവില്ല എളയ ആക്ക് പിന്നെ ചെറുത് നാല് വയസ് ഓളെ ചേർത്തണം വിചാരിച്ച് ഇരിക്കണുണ്ട്
അത് ശരി അത് ശരി ഓഹ് അതിന്റെ എളേത് ഓഹ് ഓഹ്
പിന്നെ എല്ലാം തന്നെ എല്ലാത്തിനും വേണം നമ്മുക്ക് ട്യൂഷനായാലും ഒക്കത്തിന് ഇപ്പോ ഉം നമുക്ക് വേണ്ടിയതാണല്ലോ
ആഹ്
ആഹ് അപ്പം ഒക്കെ
ആഹ് എപ്പൊ രാത്രി സുബ്‌ഹ് സമയത്തൊക്കെ കെടന്ന് ഉറങ്ങുവൊ അതോ
ഓഹ് ആ ചെറു ആ ചെറുത് ഒറങ്ങി
ഒറങ്ങി
ആഹ് ഓള് പിന്നെ വേഗം ഒറങ്ങും രാവിലെ എണീക്കും
അത് കാര്യവായി
ആഹ് അത് പിന്നെ ഓക്ക് ഭക്ഷണം വേണ്ട ഇതും എന്നതേലും കാര്യായിട്ട് തിന്നണ് ഭക്ഷിച്ചണ് ഒന്നും തിന്ന് കഴിക്കൂല പിന്നെ ഓള് ഒ ക്ക്‌ പിന്നെ ഇനി രാവിലെ ആറരക്ക് എണിക്കുവേയും ചെയ്യും ആറര ആവൂല അഞ്ചര ആവും രാവിലെ എണിക്കും
ഉം പക്ഷെ ഒരു കാര്യം ഉണ്ട് സ്കൂളിൽ പോകാൻ നല്ല സ്കൂളിൽ പോകുമ്പോ നല്ലതാണ്
നല്ലതാണ് പക്ഷെ ആ ശീലം ഒക്കെ കോലം മാറും അപ്പൊ അപ്പൊ അവര് എണീക്കൂല കൊറച്ച് കഴിയട്ടെ കൊറച്ച് കഴിയട്ടെ എത്ര വിളിച്ചാലും പിന്നെ രണ്ടാമത്തെ മകള് വിളിച്ചാ എണിച്ചാൻ എത്ര വിളിച്ചാലും എണിക്കൂല അങ്ങനെ അങ്ങട്ടും ഇങ്ങട്ടും പറഞ്ഞ് എണീക്കും
ആഹ് പക്ഷെ പിന്നെ അല്ലാതായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു
ആഹ് മൂത്തവന് പിന്നെ വേഗം വിളിച്ചാ എണീക്കും ഏത് രാ എത്ര ആയാലും നേരം വൈകി കിടന്നാലും ഓന് എണീക്കാൻ ഇതാണ് അയ്നൊര് യാതൊരു ഇതും ഇല്ല
ആഹ് ആഹ് ആഹ്
ആഹ് എണീക്കും ഞാൻ ഇതേപോലെ എണീക്കും പിന്നെന്താ ഞാൻ കെടക്കണെ പക്ഷെ രാത്രി പിന്നെ രാവിലെ എണിക്ക് എണീക്കുമ്പോ ഒരു ബുദ്ധിമുട്ടുണ്ടാവും നമ്മള് ഒറ ക്ക് തെളിയാഞ്ഞാൽ
ആഹ് ആഹ് ഓ
ബു ഉം പിന്നെപ്പോ അയ്ന്റെക്കൊരൊ സ്ഥലാണല്ലേ
ആഹ്
ബുക്കും യൂണിഫോമും ഇതൊക്കെ എല്ലാം ഇപ്പ സംഖ്യ വാണല്ലോ
ഓഹ് പിന്നെ ഉം ഉം പിന്നെ
ഇങ്ങക്ക് എന്താ കറി എന്താ ഫുഡ്
കറി ചിക്കൻ കറി
ഓക്കെ
അവ്ടെയോ
പോണം ആഹ് ഇവടെ ബീഫ് വെര്റ്റ്യേതാണ് ഉച്ചക്ക് ഞങ്ങൾക്കൊരു ഫംഗ്ഷൻ ഇണ്ടായിനി കല്യാണം
ഓഹ് ഓഹ് അത് ശെരി നമക്ക് കഴിഞ്ഞ ഞായറാഴ്ച ഒര് കല്യാണമായിരുന്നു
ഓഹ് ഇഞ്പ്പ ഈ മൂന്നാഴ്ച ഞാങ്ങക്ക് കല്യാണം കഴിഞ് ഇപ്പ കഴിഞ്ഞു ഈ മാസ ഫുള്ള് കല്യാണം ആയിരിന്നു
ഓഹ് അത് ശെരി ഇനിയിപ്പം ഇനിയിപ്പ അടുതൊന്നും ഇല്ല
ഇനിപ്പ അട്ത്തൊന്നുല്ല ഇതിപ്പ സ്കൂള് തൊർന്ന്ട്ട് അതെന്നെ കല്യാണല്ല ഉം അന്ന് വേക രണ്ട് മാസത്തോളം ഇതന്നെ ആഴ്ചേല് ആഴ്ചേല് കല്യാണായിരുന്നു ആഹ് ഇഞിപ്പ വെ മഴക്കാലം ഇതൊക്കെ ആയില്ലേ അപ്പൊ കല്യാണം ഇതൊന്നും
പോവാംമ്പറ്റത്തി
കൊറവായിരിക്കൊല്ലോ
ആഹ് ആഹ്
എഹ് അപ്പൊ ഈ ഇപ്പൊ നല്ലൊരു സമയാണ് വെക്കേഷനും നല്ലൊരു കാലാവസ് ഉം മഴ ഇല്ല ന്നാലും മഴണ്ടേനും അങ്ങനെ ഒര് കാലാവസ്ഥയാണല്ലേ
ആഹ് ആഹ് അത് ശെരി ആഹ് പിന്നെ പുട് പൊറ്ത്തൊക്കെ പോയി സിനിമയൊക്കെ കാണാറ്ണ്ടോ
സിനിമ കാണാറില്ല പിന്നെ ആഹ് ആഹ് ടിവീല് കാണും മക്ക മക്കൾക്ക് പിന്നെ ഇതന്നെല്ലേ പണി
ഫോണ്
സിനിമല്ലെങ്കി ഫോണില് അങ്ങനെ കാണ കൊറെ പ്പൊ നിരോധിച്ചക്കാണ്
ആഹ്
അതെ
പൊറത്ത് വിടാന്ന് വെച്ചാ മഴെ ആണല്ലോ കളിക്ക്യാൻ
ആഹ് ഇവട ക്രിക്കറ്റ് ഉം അസ്സിനൊക്ക നല്ല ഇഷ്ടാണ് ക്രിക്കറ്റ് ഫുട്ബോള് അതൊക്കെ അതിന്റ ആഹ് കാ കാണാറേ കാണാറേ ഉള്ളൂ പോവാറൊന്നു
ശരി ആഹ്
ആഹ് പിന്നെ പൊർത്ത്ന്ന് ഫുഡക്ക കഴിക്കല്ണ്ടോ
ഫുഡ് കഴിക്ക്യും മെ ഫുഡ് പൊറത്ത്ന്ന് വാങ്ങിച്ചോണ്ടെക്ക വരും ഉം
ആന്നാ ശരി
ശരി ഓക്കെ
എന്ത് മാങ്ങ